ഇത് അവിടെ ഇണ്ട് എന്താ നേരം വെള്ത്തക്കാന വിളിക്കണ് നക്ക് പണിയൊന്നും
എല്ലാരും വിവവരങ്ങൾ എല്ലാരും വിവവ രങ്ങൊക്ക ഒന്ന അറിയണ്ടേ
ആഹ
രാത്രിയ ഇങ്ങൊക്കെ ഒന്ന് വരാ നേരള വളക്കുമ്പോളല്ല ഫസ്റ്റ് വിളിക്കല്ല നമ്മള് സുഖ ഇത് കിട്ടുക അയാളെ മറക്കാൻ പാടണ്ടാ
ഇല്ല്യ
എന്തൊക്കെയണ്ട്
സുഖാണ് കൊഴപ്പൊന്നുമില്ല ചായ കുടിച്ചിട്ടൊന്നുമില്ല കുട്ടികൾക്ക് കാലി തോന്ന ശം ചായൊക്കെ കൊടുത്ത് കുട്ടികളെ മദ്രസക് പറഞ്ഞയച്ചിരുന്നു
അന്ന് മദർസ് ഇണ്ട്ല്ലേ നാളല്ലല്ല
നാളെ ല്ലാ ന്ന് തോന്നുന്നു
മൊഹറമ്പമ്പത്തൽ അല്ല അത് മൊഹറ അമ്പ ഞമ്മള് തിന്റെ മദ്രസ്ന്റെ അവധി
ആ ഹങ്ങൻതന്നെ ആവും പിന്നെ വേറെന്തൊക്കെ ചായൊക്കായ ചായൊക്കെണ്ടാക്കിയാ ചായ കടിയൊക്കെണ്ടാക്കിയാ
ഉഴുന്ന് വടണ്ടാക്കാച്ച് ഇന്നലെ വള്ളത്തിട്ടച്ചത ഉഴ്ന്ന് അയ്ന് ഇന്നലെ നേരം കിട്ടായ്ട്ടേ
അയ്ക്കെന്താണ്ടാക്ക
അയ്ക്ക് ഞാൻ ചട്ട്നിണ്ടാക്കാൻചാര്ച്ച് ണ്ടാക്കാൻചാര്ച്ച്
ഉം
തിങ്കളാഴ്ച്ചക്കെന്നെ മോൻക്കെ തീരെ വയ്യായിട്ട് വി ച്ചിര്ന്ന് അവ്ട്ന്ന് പനിച്ച്ട്ട്
ഏ പോയോട്ത്തന്നാ
ആ ഇന്നലെ ഒ ആ ഒർങ്ങീട്ടില്ലമളെ ഞാന് എന്താണ് സൗണ്ട് തീ തീരെല്ല തലന്റുള്ള് സഞ്ചാരം കുട്ടിക്ക് തീരെ വയ്യ നല്ല പനിയല്ലെപ്പത്തെ
പ്പത്തെ പനി അയ്ന് മേലും കയ്യും വേദന പനിയൊക്കെ കൂടേണ് വര്ണത്
ക്ക് ഒരു സമാധാല്ല്യ ഞ്ഞിങ്ങട്ന്ന് വരാർഞ്ഞിണ്ട് അവ്ടെ കെ
ഉം ഇന്ന്പ്പോ മഴതാ ചാറ്ണ് പണിക്കാര്ന്ന് വരാന്ന്പറഞ്ഞ്ക്ക്ണ് ഇത് വ ര്ക്കും കല്ല്ട്ടാഞ്ഞ്ട്ട് മിയാന്ന് രാത്രി കല്ല് വന്നു എർങ്ങി എർങ്ങിയത് റോ ട്ടുമ്മലാണ് പാടത്തിന്റെ അരു ആയ കാര ഏ ഞങ്ങൾക്ക് വേനൽക്ക് മാത്രേ എന്തും വരുള്ളൂ വേനൽക്ക് നോമ്പ് മുതൽ നോക്കിയതേനു ഇപ്പൊ കല്ലൊര് ലോഡ് വന്നപ്പോന്നലെ പണിക്കാരെ വുൾച്ച്
ആ എല്ലാ പണി കല്ല്പ്പൊ കിട്ടലാെടങ്ങ്യ
കല്ല കിട്ടലാെട്ങ്ങി ഒര് ലോഡ് കല്ല പർഞ്ഞു പർഞ്ഞു പർഞ്ഞിട്ട് പ്പൊ കിട്ടിയതാണ് അത് കാെർച്ച് ബടെ കൊട്ന്നെച്ച്ണ് ചെങ്ങായിന്നലെ വന്ന്ട്ട് ഞ്ഞി അയാ അയാളിന്ന് കൊട്ന്ന് അപ്പൊ ഇന്ന് പ്പം പണിക്കാരെപ്പം വന്ന് പർഞ്ഞ് ഞങ്ങൾ ഇന്ന് പണിക്ക്ണ്ട് മായതാ ചാർണ് പ്പയാള സിമന്റ് കൊട്ന്നെച്ചുന്ന് സിമെന്റിപ്പ ന്റെ മാപ്പളവ്ടെണ്ടെങ്കി കിട്ടും അയ്ന് സിമന്റ് കൊണ്ട് ര തന്നെ മായയേണേനു ഒരു ചാക്കൊക്കെ കിട്ട്യാലും മതി ജസ്റ്റ് ഒന്ന് ചെറ്യേരു പ പടുവ് മാത്രാെള്ളു അത് കെയ്ഞ്ഞെങ്കിലെ തിങ്ക്ള
ഇഞ്ഞൊവ്ടേണ് പണി ഇഞ്ഞെന്ത് പണിയാള്ളെത്
ആ കോണി റൂമ് പട്ത്ത്ട്ട്ക്ക്ണ് അയ്മക്ക് സീറ്റും കമ്പ്യാെക്കെ ടാണ്ട് അത് ദീസേക്ക് ആ കൊ
ട്ട വാരികെട്ടാവും
അല്ല അത് പാരപ്പറ്റിൻള്ളാെരു വരി കെട്ട ന്തായാലും മേലക്ക്ണ്ടാക്കണം ഇപ്പമ്മള് ണ്ടാക്കണില്ല പ്പൊ കോ ക്ക അല്ല പ്പൊ ദാബൂക്കാവുമ്പോ മ്മളിഞ്ഞി മ് മേലെ ക്ക്ണ്ടാക്കുമ്പോ അ ഒക്കെ പൊളിക്കണാരാ
അപ്പം
അപ്പൊ കല്ലന്നെ ആക്കാണ് താബൂക്കല്ല ഞങ്ങക്ക് കുട്ട്യേള് പിന്നെ ചാടൂ ഞങ്ങക്ക് കുട്ട്യേളൊക്കെള്ളല്ലേ മേലക്കമ്മള് സീറ്റിട്ട് അങ്ങനെ മൂടി ട്ട്ട്ട് കാര്യില്ല നമുക്കെന്തെങ്കിലും ഒൺക്കാനും പിടിക്കണെങ്കില് കോണി റൂമ് കേറി കോണി റൂമ് കയ്ഞ്ഞുറിയാ പട്ത്ത്ട്ടത ഉള്ളുക്കൊന്നകെ വള്ളം കയ്ഞ്ഞുറീത്തെ വള്ളം ഫുള്ളും
എന്തായാലും പ്പൊ ഈ പെരമെ ഇട്ക്ക്മ്പോ തന്നേണ്ട് ട്ത്താ നമുക്കാെര് പിന്നെ ഒരു ബു
പർഞ്ഞിട്ട് കാര്യല്ല അമ്മള് മേലക്ക്ട്ത്തിട്ടുണ്ടെങ്കില് പിന്നെ ബുദ്ധിമുട്ട്ന്ന്റയ ഞ്ഞ്പ്പ സീറ്റൊക്കെ മേ
ആ ചെയ്യണ്ട കാര്യങ്ങള് ആദ്യം തന്നെ കാെർച്ചും കൂടി ഒക്കെ ചെയ്തെച്ച ക തിന്റെ പകരങ്ങള് താബൂക്ക് കെട്ടിയപ്പ ഇങ്ങക്കാെര് ബുദ്ധിമുട്ടല്ലായിരുന്ന അപ്പ ക ത ആ ഇന്നലെ കല്ലെട്ടിയെനെ അല് താപൂക്ക് പോൽത്തെ കൽ കല്ല് പോ
ആ അത്ണ്ട് ഞങ്ങള്ക്കറിയ സംഭവം മണ്ടാച്ചിട്ടാണ് മേലക്ക്ഞ്ഞ് പട്ക്കും മ്പോ കല്ലന്നെയ്ക്കോട്ടെച്ചിട്ടാണ് ഈ ചെല ബാത്റൂം ദ്ക്ക ആ ന്താ ണ് ലീക്കും കാര്യങ്ങളൊക്കെ വരോലാേ
ആ അല്ലെങ്കിൽ ബാത്റൂമിന് ഈ അൽമാറ നമ്മളെ ഇ മ റ്റേ അൽമാറമ്മന്ന് എല്ലാട്ത്തും വര്ണ് ണ്ട്
അപ്പൊ കൊറേ ദിവസായിപ്പ ങ്ങളെന്നും പൈസൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പ കമ്പിയും സീറ്റുടാച്ചിട്ടെ ഇഞ്ഞ്പ്പൊ മേലെക്ക്ണ്ടാക്കുമ്പോ കമ്പിയും സീറ്റും കൊണ്ട് മക്ക് അ്മ കൂടെ കൂടാാണ് പടുവ തുടങ്ങന്നാണ് രണ്ടാം നമ്പറ ആാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞ എന്താ മോളെ പിന്നീട് ആ മേലക്കെടുക്കൽ എനിക്ക് പണിാവുന്നു ആഹ് അതന്നെ ഇപ്പ പറ പറഞ്ഞട്ട കാര്യ അപ്പ നമ്മള എടുത്ത് കഴിക്കല
ഈ പെരന്റെ ഉള്ളിൽ നിന്നിട്ട് പണിയുണ്ടല്ലോ അ മനുഷ്യർക്ക് എന്നും പറ്റാത്തൊ ഒരു പണി കാരണം കയ്യ വന്നും കാലമന്നും കേറിടു
തേപ്പേരോട്ന്ന് പറിച്ചില ഒക്കെ ഈ ബംഗാളികള് നാട്ടക്ക് പോയാ കാരണം ഇപ്പൊ എത്രേ പേരും കിട്ടുവല്ല മണലൊക്കെ എന്ന് ഇറക്കിട്ടിരിക്കുന്നു
എന്തായ്യ മച്ചളം അസുഖം
എന്ത് കൊണ്ടേ കൊടു നിക്കണ് ഒരു മാസത്തിനുള്ള മരുന്നളികൊക്കെ ആട്ട് തന്നിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ ക ഴ് നല്ലൊരു ഒരു ചെക്കപ്പും ഇതൊക്കെ ഉണ്ട്
ഉം പെരപ്പണി ഫുള്ള് കഴിഞ്ഞിക്കണാ ഇനി എന്താ തേപ്പ് കഴിഞ്ഞിക്കണാ
സേപ്പഴഞ്ഞിട്ട്യ വാർപ്പുടല്ല ഇങ്ങ ആർപ്പുടല്ലേ ഇനിയിക്കല ഇന്റെ എന്താ വണ്ടി ഇരിക്കലും ഉണ്ടാക്കലൊക്കെ ഉണ്ടായത് അത് കഴിഞ്ഞ് ഇപ്പൊ ഉതയപ്പ് തുടങ്ങാൻ നിന്നപ്പോളാണ് മണലൊക്കെ ഇറക്കി ഇതേപ്പ് തുടങ്ങട്ടെ പ്പ ഹോസ്പിറ്റൽ പോക്കും അത് അവിടെ കൊറച്ച്ണ്ട് പോയി കിട്ടി ആ സീറ്റ് ഇടൻ ആൾക്കാാര് വരാന്നൊക്കെ പറഞ്ഞിന്ന
ഒന്നാമ നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ ഒരു അവിടെ എടുക്കും പിന്നെ പണിക്കാരെ കിട്ടാനുള്ള ഒരു പ
ക്കാര കിട്ടാുള്ള മക്കള നമ്മ കയ്യ നമ്മള് പൈസ കൊടുക്ക കയ്യും കാലുംടിച്ചാലും പോരും ഇങ്ങോട്ട് വരണ്ടേ
നമ്മളത് കഴിഞ്ഞാലും അവരെ കിട്ടൂല അവരെ കിട്ടുമ്പോ നമ്മള ഒഴിവാവൂല
ചായയും കഞ്ഞിയും ചോറൊക്കെ വേണ്ടി വരും
അല്ലാടെ അവരുടെവഭാവം എന്താന്ന് പറഞ്ഞുെങ്കിൽ എവിടെയും പണയിില്ലാത്ത ദിവസങ്ങള വണ്ടിടും
ആഹ അങ്ങോട്ട് വണ്ടി വരും അതന്നെ അതണ്ടാക അപ്പേ
ഉള്ളുണ്ടെങ്കിൽങ്ങോട്ട പറഞ്ഞോം
അപ്പൊ ഇന്ന് ജീക്കൂടെ പോകവാ അപ്പൊ ഓലക്ക് എന്തായാലും തീർക്കണം നാളെ എന്താണ് നൂറ ഒമ്പും പത്തും പേരൂല്ല മന്റെ മാപ്പിള അറിഞ്ഞിക്കണേ എടുക്കണ്ട അന്നും അങ്ങർക്ക് പണിക്ക് വരണ്ടന്നണക്കുന്നത്
ഈ വച്ച് നമുൊരു പണി നടക്കൂില്ല റോ പോകുമോത്തിൻ്റെന്നെ നമ്മക്ക്മ്മളതായിട്ടുള്ള രോര ചുപാടുണ്ടാവും
കഴിഞ്ഞ പററന്നെ എന്ത് തോന്നുന്നു നോമ്പിനന് പാല അടുക്കലേരും ഈ നോമ്പിനല്ല അതിന് മത്ത് പല കടിക്കലരും കമ്പേട്ടലേരും ഒക്കെ കൂടായിട്ട് എന്നാലും മണിലാണ്ട് കഴിഞ്ഞഞ് ഞങ്ങളെ അപ്പൊ കഴഞ്ഞക്കാണ് മായാണ്ട പിടിച്ചത് ഞങ്ങക്ക് പറ്റൂല വേനൽക്കന്നെ നടക്കുള്ളൂ മഴക്കാലത്ത് അനിക്ക് നടക്കൂല റോഡ് ഇല്ലല്ലോ റോഡില്ലേടാ ഒരുട ഇപ്പുറത്തും കൂടെ വേനലക്കെങ്ങെ നമ്മെ മുന്നേക്ക് എത്തുകോ എന്താ വെച്ചാ അപ്പുറത്തെ ഒരു ചെറിയ കണ്ടണ്ട്ണ്ടത്തി കൂടണ്ട് കേറിയ എല്ലാ മുതൽ മുറ്റത്ത് കൊണ്ട എത്തും അതുവരെ ഉണ്ട് അ കണ്ട കിട്ടൂല നമ്മള് ചോയിിച്ചു പക്ഷെ അത് കൂട്ട
അത് കൊടുക്കണല്ലേ എന്നാ കണ്ടണ് വാങ്ങി
കൂട്ടസ്വത്തായയ കാരണം കേസ കേസിലുള്ള ഇതായ കാരണം നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ ര വന്നില്ല നിങ്ങൾ എന്ത് വേണെങ്കിലും ഇറക്കിക്കോളും ചെയ്തോളും നിങ്ങൾക്ക് എല്ലാം കൂടുന്നോളി നനക്ക് പക്ഷെ പോഓലെ മുതല അത് കേസ് മുതലായിട്ടാണ് കൂട്ട സ്വത്ത അങ്ങനെ എന്തുാണ്
അതാ ഈ പ്രശ്നം നമ്മള് ചെറുപ്പം നമ്മള ഈ പങ്കമാരെ കോരി ഒ ഒഴിവാക്ക
ആ ഒരു ഇഴവാക്കാഞ്ഞിട്ട് ആ് അങ്ങനെയുള്ള മുതലാണത് അപ്പൊ അത് നമക്ക്ടുക്കാ പറ്റില്ലല്ലെങ്കിൽ നമുക്ക് ഒരു റോട്ടീന് നി കൊണ്ട് എടുത്താ മതിന്ന്
ആ അവരെ മക്കളായിട്ട് എടുക്കുമ്പോളാണ് പിന്നെ മക്കള മക്കളായിട്ട് എടുക്കുമ്പോൾ അത് ഇങ്ങനെ അവകാശം
താത്താരൊക്കെ മരിച്ചിക്കുന്നള പൊങ്ങന്മാരൊക്കെ മരിച്ചിണ
അന്ന് താത്താർക്ക് മാം അന്ന് താത്താർക്ക് മാത്രം ഒഴിവാക്കണ്ടടുത്ത് ഇപ്പൊ ന ആടെ മൊത്തം ഒഴിവാക്കണം
ഇജി അനക്ക് നല്ല മണ്ണെന്താ ചടിച്ചൊരു കൊയപ്പമില്ല ഞാൻ സമ്മർദം തന്നിിക്കുന്നു പക്ഷെ ഇത് മുതൽ ഇങ്ങനായ കാരണാടാ ഇല്ലെങ്കി ഞങ്ങക്കീ ഒരരി കൂടാങ്ങ് പിന്നത്തേക്കും കാട്ടി ക്കൂടെ എടുത്താ മതി എങ്ങനാ
ഇതലാകുമ്പം അന്ന് രണ്ടാൾക്കും കൊടുക്കണ്ടിയോട്ടെ
പ അതിങ് അത് ഞങ്ങളടുംമ്മാ ടുത്തും അങ്ങനെയല്ലേ ഇമ്മാ അങ്ങട്ടെ മരിച്ചി എന്നിട്ടിപ്പം ഇവരെ മക്കളെ പെ മ്മക്കളും ആമ്മക്കളും ഒക്കെ ഈ ഒപ്പിടാൻ നടക്കലെ
അതന്നെല്ലേ പ്രശ്നം ഒപ്പ്ന്നാ
ഒ മരമതിൽക്കും മതിനു കൊടുക്കാനൊന്നുമിലതു വേറെ കഥ ഒലെ കൊടുത്ത് കൊടുത്ത് മടുത്തേക്കണു ഇലും ഇനിതെ വാങ്ങണത ശരിയല്ല
പക്ഷെ നമ്മളെ ഇങ്ങളെ ഒപ്പിടാൻ എന്തായേ
ഒപ്പിട്ടു ഒപ്പുട്ടു കൊടുക്കുവോ ഒപ്പേ ഇട്ടു കൊടുക്കോ കോക്കറിയാ
കണ്ട് തീർക്ക ഏ മുതലൊക്കെ ആദന ന്മാരുണ്ടാവുമ്പോളേ
ആ ഉണ്ടാവുമ്പത്തന്നങ്ങെ തീർമാനാക്കണം എന്നിട്ടെന്താ എന്നിട്ടെന്തായി ഉയുന്നുവട ഉണ്ടാക്കിയാ ഉയുന്നുവടൊണ്ടാക്കിയോ അപ്പ പണിക്കാര് വേരണം ആ ആ ആ പണിക്കാരേ വരണുണ്ട്
ഇന്നലെ അച്ചച്ചതോണ്ടേ ആടി ഒന്ന് ചാറിയാടി ഇരിക്കണതാ
ആ ഇളങ്ക മായ ദിസാണ് ഹായിം പേരേന്റുള്ളിലേ മക്കളെ പെരേങ്ങിനെ വാർപ്പിട്ടക്കാരണം നായ്ക്കൾക്ക് നല്ല മേള ഇവിടെ ഹയ് എന്താ മക്കളേ ഇവിടെ ഒരു പേര് ഞങ്ങളു വാർപ്പിട്ടക്കണ അപ്പുറത്ത് രണ്ടുമൂന്നു പേര് അപ്പറണ്ട് വാ അവിടുത്തെ താത്താ ന പറ ന്നു മോളെ ഏറ്റവും മേലേ അവർക്കും മേലക്കൊക്കെ ഉണ്ടാ വും മേലേ ഉള്ള ബാൽക്കണിലൊക്കെ പോയിട്ട് നല്ല ആൾക്കാരെ കുത്തിരിക്ക താടൊക്കെ കയ്യൊത്ത് ഇരിക്കണലൊക്കെ
എന്ത് രസാ കാണാനെന്ന്
ഒന്നു പൊതച്ചു മൂടാൻ പറഞ്ഞ തണുത്തിട്ടാവുകാ
ഇത്ത് സി മേലേ ഇണ്ടാവൂല സീറ്റി കൊലായ്മ സീറ്റൊക്കെ അയി്മനൊക്കെ കേറിരുന്നിട്ട് പൊറ ത്തേക്കിങ്ങനെ നോക്കി കിറുന്നെ ആവു അടുത്ത പരത്തെ തിരുമ്പൂന്നെ പറയാൻ പോട ഒന്ന് വന്നക്ക മോളെ എന്താ വൈത്താ ആരെങ്കിലുമൊക്കെക്കെ കുട്ടികളൊക്കെ കൊണ്ട ഇത്തിയിരിന്ന്
അതന്നത്തിക്കങ്ങ് നല്ല രസാണെ അതില്ല തണുപ്പ ഇട്ടില്ലൻ
എന്താപ്പ ആടെന്ന് വച്ചെല്ലാമെ എട്ടും പത്തും ആൾക്കാരിങ്ങനെ ഇബടെ കേ പറടക്കം കൂടുന്നൊക്കലേ പറ ക്കഒണ്ട് പൊട്ടിച്ച പോലും നീച്ച ഓടും പിന്ന മക്കളാ പോല മ എല്ലാ പേടിയാനും പച്ചേ അവിടെ ഇണ്ടന്നെ പറ ഉ ഇല്ല പട്ടിയും പട്ടിയും കുട്ടിയുണ്ടായി അയിന് വണ്ടിച്ചി നന്റെ മോനും
പാടത്തിന്റെ ഈ പാടം പാടത്ത് ഉണ്ടാവൂലേ
എന്തേ
ആ പാടത്തിണ്ടാവില്ലടി
കാടത്ത് എന്തുണ്ടെ നായ്ക്കള ഉണ്ടാവുവോന്നോ പിന്നിവിടെ അറവേരുണ്ടന്നു പാടത്തന്നെയാണ് അറവേര് ഇവിടെ അല്ലണ്ട് വാടത്തെന്തിനാണ് അതവാ എന്റെ കാവഞ്ചേരിയിലൊക്ക റബിലിസത്തെ മിറ്റത്ത്ക്ക് എർങ്ങാ ബെജ്ജ
ഇന്നലെ കുമാരേട്ടങ്ങട്ട് വന്നീന്ന്
പേ
ആ താമര കൊള്ത്തിനും വാണ്ടിട്ട്
എന്ത വെറ്തെ വന്നെന്ന്
താമരക്കുളം
ആ ആ ആ
അവര്ക്കൊന്നും കൂടി വർക്ക
എഞ്ഞ് ആരാണ് വ ഇതാക്ക്ണ് അയി ല് പണിയെട്ക്ക്ണ് ഇപ്പളും ഇണ്ടത് ഏ ആ അപ്പ്ർത്ത്ള്ള കുട്ടിന്റെ അപ്പർത്ത്ള്ള ആ പെരക്കാരൻ എന്റെ വേ എന്റെ ആ മോ അനിയത്തിന്റെ സ്നേഹിതിന്റെ മാപ്പിളെയാണെല്ലേ നട ത്ത്ണത് എട കൊളോ ഉള്ളോരാൺ തോൺണ് തിരു നാവാഴ അവിടെ എവിടെ ഉള്ളോരാണ് ഏ
എടക്കൊൾ ഇന്നേരാണ് ഞാ എടക്കൊൾത്താ ആ പാട്ത്ത് ഇണ്ടാവു ഇവരന്നെ തോന്ന്ണ്ട്
ഓള പെര ഓളെ കെട്ടിച്ചത് അവ്ട്കൊടുക്കാണ്
ആ പട്ടർക്കാവിലില്ലെടി ഒരു വാടാ ഇജ്ജ് കണ്ടിക്കിണില്ലേ പട്ടർക്കാവിലൊരു പാടം അവിടെ ഇണ്ടല്ലോ താമരക്കൊളം അവിടെ ഇണ്ടല്ലോ
എ തിരുനാവായെക്ക് പോണോട്ത്തു ല്യേ ഒന്ന് ആ
ആ ടെസ്റൈൽസ് ഇല്ലേ ചാച്ചസ് ആ അഹ് ശരി
ഞാൻ ചോയിക്കാണ് ഞങ്ങൾ ഒരിസം നടന്ന് ഇമ്മന്റോട്ക്കൊക്കെ പോയിട്ട് ഞാൻ പറയ് എന്നും മണ്ടിക്കല്ല നമ്മക്ക് ഒരീസം കാണുമ്പോക്ക് നടന്നൊന്ന് പോവും കൊറച്ച് പോവാനൊള്ളൂ ഞങ്ങള് പോവുമ്പോ എന്തോരു രസം ഇന്റെ അഞ്ചത്തിളൊക്കെ അയിന്റെ അട് ത്ത്ന്ന് ഫോട്ടോക്കേട്ത്തിനി
ആ അല്ല വിരിഞ്ഞ് നിക്ക്ണ ആ ടൈമില് വരണം
എന്ത്
പ് താമര വിരിഞ്ഞ് നിക്കൂലേ
ആ അപ്പ ന്നല്ല രസ
അപ്പളാ രസം ഏതെലു ഈ അമ്പലത്തിക്കാതോന്ന്ണ് അയിറ്റങ്ങള് കൊണ്ടൊണ്ല്ലെ അമ്പലത്തിക്കാ തോന്ന്ണ് കൊണ്ടൊണ്
അത് ഓരോ ഉത്സവങ്ങൾ ക്കു ഓരോ ആ അതന്നെ ഓരോ പരിവാടിക്ക് ചേലോർക്ക് വയങ്കര കാര്യാണത് സംഭവം നമ്മുക്ക് സ്കൂൾ പഠിക്കക്കും കൊണ്ടു സ് കോളേജ് പടിയില് കുട്ടിളൊക്കെ വേടിക്കോലോ
ഒന്ന് അഞ്ചുർ
ഏ പൊർത്തൊരു സ്കൂളിന്റെ ഗേറ്റിന്റെ അടെ പൊർത്തൊരു സ്കൂളിന്റെ ഗേറ്റിന്റെ അടെ എന്നും ബിക്കെന്നു യൊ യോട്ന്നെന്നാവോ കൊടന്നീന്നെ മുല്ല പൂവും ഇതും
ആ ഇപ്പം മുല്ലപ്പൂ അപ്പ ന്നാള് തി
ഞാന് പണിക്കാര് വന്ന്ക്ക്ണ് അവല് എന്തൊക്കെയാ ചോയ്ക്ക്ണ്ട്ട്ടാ ആ എന്ന അയിക്കോട്ടെട്ടാ പിന്നെ വിളിച്ചിട്ടാ